ആ
അ ല്ലാണ്ട്
ആഹ്ഞാന ഇന്ന് നമ്മള് ചർച്ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വേൾഡ് കപ്പുമായി ബന്ധപ്പെടുത്തിട്ടാണ് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങക്ക് എന്താണ് ഈ വിഷത്തെ കുറിച്ച് പറയാനുള്ളത്?
വേൾഡ് ക പിന്റെക്കെ ഒരു ആഹ്ലാദവുംമാറുമാതിപ്പുംഅതിന്റെഉച്ചത്തിലിരിക്കുന്നഒരുസമയത്ത്തന്നെയാണ്ഗ്രൂപ്പ്സ്റ്റേജമത്സരങ്ങളൊക്കെ ഏകദേശം അവസാനം സൂപ്പർ തേർട്ടി ടു ഏകദേശം തീരുമാനമാക്കമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൊ അതിറെ ഒരു ആഹ്ലാദത്തിലും ഇന്ന് രാവിലെ തന്നെ ഇന്ന് ബ്രസീൽവേഴ്സസ്ഹെയത്തിന്റെമാച്ച്ഉണ്ടായിരുന്ഇങ്ങനെ അതിറെ ഒരു ആഹ്ലാദത്തിലാണ് എല്ലാവരും ഇനി പറയുന്ന ഞാൻ ഉൾപ്പെടെ
അതെ അതെ അപ്പോൊ ഞൻ ഈ ഒരു വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടുമ്പോ നമുക്ക് കഴിഞ്ഞൊരു വേൾഡ് കപ്പും ഈ ഒരു വേൾഡ് കപ്പും താരതമ പടുത്തിട്ട സംസാരിക്കും ഒരുപാട് വിഷയങ്ങളൾതുമായി ബന്ധപ്പെട്ട് ച്ച ഈടെട്ട് സോഷ്യൽ മീഡിയയിലേക്ക കണ്ടു പ്രത്യേകിച്ച് നമ്മടെ ആ ഒരുപാ നിയമങ്ങളുമായി ബന്ധപ്പെട് ത്തീട്ട് ഇപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സാമ്രാജ്യത്തെ രാഷ്ട്രീയ രാഷ്ട്രമായിട്ട് നമ്മൾ കാണുന്ന യു എസ് എ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോസ്റ്റിംഗ് ഘടകമായിട്ട് ഒരു ഹോസ്റ്റിംഗ കൺട്രി ആയിട്ട് വർത്തിക്കുന്നുണ്ട് നമ്മളത് ഒരു ഈ ഒരു കഴിഞ്ഞ രണ്ട് കൊല്ലത്തെ ഒരു കൊല്ലത്തെ അല്ലെങ്കിൽ അവരുടെ എന്റെർ ഹിസ്റ്ററി എട്ത്ത് നോ ക്കാണെങ്കിൽ തന്നെ ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ഒരുപാട് അക്രമങ്ങൾ അഴിച്ചു വിട്ടിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ ഒരു പ്രാവശ്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്രായേൽ പാലസ്തീൻവാറിൽ ഇസ്രായേല കാര്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന സാമ്പ ത്തികമായിട്ടും ഇഞ്ഞ് മിലിറ്ററി പരമായിട്ടൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ് ചെയ്തു കൊടുക്കുന്ന ഒരു എന്താ പറയ ഒരു ടെററിസ്റ്റ് കൺട്രി കൂടിയാണ് യു എസ് എ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഈ ഒരു കൺണ്ട്രി ഇതിന്റെ ഒരു എന്താ പറയുക ഹോസ്റ്റിംഗ് എന്തായിട്ട് വർത്തിക്കുമ്പോ തന്നെ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളക്കെ ണ്ട നോക്കണെന്നുണ്ടെങ്കിൽ എന്താ പറയ ഒരു ആഫ്രിക്കൻ ആഫ്രിക്കൻ എറഫ്രിക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയാ എൻട്രി കൊടു യു എസി ലോട്ടുള്ളെ അപ്പോ ഈ ഒരു സമയത്തൊക്കെ നമ്മള് ആലോചിക്കണ്ടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഖത്തർ വേൾഡ് കപ്പില് ഒരു പാ ച ചില കൺട്രോളുകൾ വെക്കുകയുണ്ടായി അതായത് ഈ ആൾക്കഹോൾസ് അതുപോലെ തന്നെ ഡ്രഗ്സ് പിന്നെ അതുപോലെ തന്നെ എൽ ജി പി ടിക്യു ഈ വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ വെച്ച സമയത്ത് ചില രാജ്യങ്ങള് രാജ്യങ്ങള് കളിയിലോട്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ അവരുടെ നിലപാടുകൾ വെക്ക വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു എന്നാൽ ഈ ഒരു വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കാലയമായ രീതിയിലുള്ള ചർച്ചകളൊന്നും ഗ്ലോബൽ തരത്തിലുള്ള മീഡിയകളൊന്നും ചർച്ച ചെയ്യുന്നതിൽ കണ്ടില്ല ഓക്കെ ഇതൊക്കൊ എന്താ പറ യ ഒരു തീർത്തും രണ്ട് വിഷയത്തോടും കൃത്യമായിട്ടുള്ള അവരുടെ നിലപാട് പറയാതെ ഒരു വിഷയത്തെ മാത്രം കൃത്യമായി അനലൈസ് ചെയ്യുകയും അതിനുള്ള അവരുടെ എതിർപ്പുകൾ അറിയിക്കുകയും എന്നാൽ തീർത്തും ന്യായകരമായിട്ടുള്ള ഒരു വിഷയം വന്നപ്പോൾ അതിനോട് കൃത കൃല നിലപാട് പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു രണ്ടുവിഷത്തോടും എന്താ പറയുക കൃത്യമായ ഒരു പ്രശ്ന ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്
തീർച്ചയായും ഹലോ തീർച്ചയായും ഈ വേൾഡ് കപ്പ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണെന്ന് അവരുടെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് തമ്മിൽന്നുള്ള വേൾഡ് കപ്പും എല്ലാ രീതിയിലും വ്യത്യസ്തമായ ഒരു വേൾഡ് കപ്പ് തന്നെയാണ് ഇപ്രാവശ്യം നടന്നതെന്നാണ് ക്ക് തോന്നുന്നതെ ഒരു പാട് കാര്യങ്ങളില് എതിർപ്പുകൾ നേരിട്ട ഒരു വേൾഡ് കപ്പ് തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വേൾഡ് കപ്പ് തീർച്ചയായും അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളാണ് അതിന്റെ ആഹ് ഹൗസ് വഹിക്കുന്നത്. ആ മൂ മൂന്നര അമേരിക്കയെ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ
രുപാട് യുദ്ധങ്ങൾ ഒരുപാട് സാ നമ്മുട് ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ അക്രമം വഴിച്ചു വിട്ട രാജ്യങ്ങൾ പെ ലിസ്റ്റിൽ പെടു ത്താൽ ആദ്യം തന്നെ അതിൽ അമേരിക്കയെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്ക ഇസ്രായേൽ എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണത് ന്നൂസേ അമേരിക്ക ഒരുപാട് റീസിസത്തോട് ഒരുപാട് ഏഹ പിന്തുണക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒമർ അക്താർ എന്ന് പറയുന്ന ഒരു ഏ ഒരു ന ഒരു ആഫ്രിക്കൻ ഏ ഫിഫയുടെ ഒരു ബെസ്റ്റ് ബെസ്റ്റ് റഫറി അവാർഡ് വാങ്ങിയ ഒരു റഫറി തന്നെയാണ് ഒമറക്തർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിറം കാരണം അദ്ദേഹത്തിന് അവിടേക്കുള്ള പ്രവേശനം നിർഷേ നിഷേധിച്ച വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണത് അതിന്റെ പേരില് അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടി പക്ഷെ അദ്ദേഹ ത്യ നാട്ടുകാർ അദ്ദേഹത്തെ വളരെ ഗംഭീരമായി സ്വീകരിക്കുകയാണ് ഉണ്ടായത് പിന്നെ ആ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം ഇനിയും ഒരുപാട് ഉ യരങ്ങളെത്താൻ നമുക്ക് പ്രതീക്ഷിക്കാം അമേരിക്കക്ക് അദ്ദേഹത്തിന്റെ പ്രവേശനം മാത്രമാണ് ത്യ അവസാനിപ്പിക്കാൻ സാധിക്ക അദ്ദേഹത്തിന്റെ കഴിവുകൾ ഒരിക്കലും അമേരിക്കക്കാർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല തീർച്ചയായും പിന്നെ അമേരിക്കലെ എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഓപ്പ ഖത്തറിന്റെയും ന ഓപ്പണിംഗ സെറിമണി വെ ച്ചത് നമുക്ക് ഏകദേശം മനസ്സിലായി കാണും എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് എന്നത് ഒരുപാട് ക്രിസ്ത്യമായ റൂൾസോടെ അതായത് എല്ലാവരും മ്മ് സ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് കാണിച്ച തരുന്ന ഒരു വേൾഡ് കപ്പ് തന്നെയായിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് നോക്കുകയാണെങ്കിൽ അതില് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെല്ലാം കാരണം ആ രാജ്യമാണന്ന് പറയുന്നത് അവിടെ രാജ്യത്തിന്റെ ഭരണാധിക ഭരണാധികാരികളാ എന്നാണ് എനിക്ക് തോന്നുന്നത്
ഓക്കെ ഓക്കെ പിന്നെ ഈ ഒരു വേൾഡ് കപ്പിലുള്ള മറ്റൊരു ഇന്റർസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാല് നമ്മുടൊക്കെ നമ്മളെ ലെജൻസ് ആട്ട് കാണുന്ന മെസ്സി ലെനൽ മെസ്സിയെ പോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ നെയ്മ ജൂനിയറിനെ പോലെയുള്ള ഒരുപാട് കളിക്കാർ റിട്ടയർ ആകുന്ന അവരുടെയൊക്കെ ഒരു അവസാനത്തെ വേൾഡ് കപ്പ് ന്ന ഒരു വേൾഡ് കപ്പ് കൂടിയാണ് ഇത് അപ്പോ ഓരോ കളികള് കഴി ഇ ഇവർക്ക് കി ടീമുകളുടെ കളികൾ കഴിയുമ്പോ ഓരോ കളികൾ കഴിയുമ്പോഴും ഇവർ ഇവരെ വിമർശിക്കുന്നതിലപ്പുറം ഇവരെ എന്താ പറയുക കരുവാക്കി സംസാരിക്കുന്ന ട്രോളുകൾ ഇറക്കുന്ന അതൊക്കെ കുട്ടി ആഘോഷിക്കുന്നുന്നത് പകരം ഇതൊക്കെ നമുക്ക് കൃത്യമായി എൻജോയ് ചെയ്ത് കൊണ്ട് അവരുടെ വേറെ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറയ് നമ്മൾ അവരുടെ അവസാനത്തെ ആണിത് ഈ ഒരാട്ടം കണ്ട് എന്താ പറയാ അതില് പുളകിതയാ വുകയെന്നുള്ളതാണ് ഈ ഈയൊരു സമകാലിക സാഹചര്യത്തിലുള്ളത് കമ്മ്യൂണിറ്റി ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കില് ഫാൻ ഫൈറ്റുകൾ ഒരുപാട് റൈവൽസ് റിവാലറീസ് ഒക്കെ നട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ഫാൻ ഫൈറ്റ് ശരിക്കൊരു ആവശ്യമില്ല ന കണക്ക് വ വയ്ച്ചു നോക്കയാണെങ്കിൽ ഈ ഒരു എന്താ പറയാ ചരിത്ര ഇത്ര ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായിട്ട് നമ്മള് ക്രിസ്ത്യാനോറൊണാൾഡോ ഒക്കെ വായി ത്തപ്പെടാം അല്ലെങ്കിൽ യാതൊരു വിധ ഇന്റർനാഷണൽ ട്രോഫികളും ഇല്ലാത്ത ഒരാളായുള്ള ലെനൽ മെസ്സി നമുക്ക് എന്താ പറയാ കഴിഞ്ഞൊരു വേൾഡ് കപ്പോട് കൂടിയിട്ട് ഒരു ലോക രാജകുമാരനായിട്ട് കാണാം ഇ ബ്രസീലിന്റെ വിഷയത്തിലോട്ട് വരും അങ്ങനെ ഓരോ ലെജൻസിനും ഒക്കെ എടുത്തു മാറ്റ മാർക്ക് ചെയ്ത് പറയുന്ന ഓരോരോ എന്ത പറയാ അച്ചീവ്മെന്റ്സ് ഉണ്ട് പക്ഷെ ഈ ഒരു അച്ചീവ്മെന്റ്സുകളൊക്കെ പറഞ്ഞുകൊണ്ടും ഓരോ ടീമിന്റെ എന്താ പറയ്ക ഓരോ കളികൾക്ക് ശേഷം അവരൊക്കെ ട്രോൾ ചെയ്യപ്പെടുന്നതിന് പകരം ഇവരുടെക്കെ അവസാന സമയത്തുള്ള ഈ കളി എൻജോയ് ചെയ്യാ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അല്ലെ
തീർച്ചയായും തീർച്ചയായും മ്മള് ഒരുപാട് കൃ ആരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരു നമുക്ക് സ അവസാനല്ല ഒരു ലോക ഫുട്ബോൾ കണ്ട ഇതിഹാസങ്ങൾ തന്നെയാണ് അതായത് പുതിയ ഇതിഹാസം ഇതിഹാസങ്ങൾ ഒരുപാടുണ്ട് പെലെ, മറഡോണ അതുപോലേ കൊറെ ഇതിഹാ ലജൻസ് ണ്ട് ഇനി നമ്മളൊക്കെ കൊറച്ച് വൽതായി നമ്മുക്ക് കൊറച്ച് പ്രായ ആവുമ്പോ അപ്പോ ആര് ചെറിയ കുട്ടികള് നമ്മളോട് വന്ന് ചോദിക്കുമ്പോ നമ്മക്ക് പറയാനുള്ള ലെജൻസിന്റെ പേരാണ് മെസ്സി, നെയ്മർ, റൊണാൾഡോ ഇതൊക്കെ ആരാണ് നമ്മളോട് ചെറിയ കുട്ടിക സമയത്ത് അടുത്ത തലമുറ മ്മളോട് ചോദിക്കുമ്പോ നമ്മക്ക് പറയാനുള്ള മൂന്ന് ലെജൻസാണ് അവര് അപ്പോ തീർച്ച യായും ഒരുപാട് ലോകം കണ്ടയില് ഏറ്റവും മികച്ച പ്ലേയേഴ്സ് തന്നെയാണ് അവര് അതുപോ ഒരു വേൾഡ് കപ്പ് ജയിച്ചു തോറ്റു എന്ന് വിചാരിച്ച് നമ്മള് മെസ്സി നെയ്മർ റൊണാൾഡോ അവരൊന്നും ചെയ്തിട്ടില്ല അവര് നമ്മള് ആ ടീമിന്റെ പോരായ്മയാണ് നമ്മൾ പറ പറയുന്നത് തീർച്ചയായും അവരുടെ ഒന്ന് അവര് എന്ത് ആരൊക്കെ എന്ത് പറഞ്ഞാലും അവര് മൂന്നു പേരും ഫുട്ബോളിന്റെ ഇതിഹാസങ്ങൾ തന്നെ ആയിരുന്നു ന്നെ അത് ഏത് ഫുട്ബോൾ ഏത് യഥാർത്ഥ ഫുട്..... എടുത്തു നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമേള്ളൂ-
അതെ പിന്നെ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ചയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ എന്നുള്ളത് കഴിഞ്ഞൊരു വേൾഡ് കപ്പിൽ ഇത് ആകെ ഹോസ്റ്റ് ചെയ്യുന്ന ഒറ്റൊരു കൺടി മാത്രമാ മിഡിൽ ഈസ്റ്റിൽ പെട്ട ഏഷ്യയിൽ പെട്ട ഖത്തർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യം പക്ഷേ ഈയൊരു വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ രണ്ടായിരത്തിഇര്പത്തിയാറ് വേൾഡ് കപ്പ്- അവരോട്ട് വരുമ്പോത് നടന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ കോണ്ടിനന്റൽാണ് അവര് അതും മൂന്ന് രാജ്യങ്ങളാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് മെക്സിക്കോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മെക്സിക്കോ യു എസ് എ കാനഡ അപ്പോ ഇത് ഹോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാക്കകുന്ന പ്രത്യാഘാതങ്ങളും അതുപോലെ തന്നെ ലാഭങ്ങളും എന്തൊക്കെയാണെന്ന് വച്ചാൽ നമ്മള് - കഴിഞ്ഞ ഒരു വേൾഡ് കപ്പ് എടുത്ത് നോക്കയാണെന്ന്വരി നമ്മൾ കണ്ടിട്ടുണ്ടാർന്നു ഒരുപാട് സ്റ്റേഡിയങ്ങൾ സ്റ്റീൽ സ്റ്റേഡിയങ്ങൾപല സ്റ്റേഡിയങ്ങൾ വളരെ ഇൻട്രസ്റ്റ്ങ്ങ് ആയിട്ടുള്ള ആർക്കിടെക്സ്ചറോഡ് കൂടിയിട്ടക്കെ ഖത്തർ എന്നപറയ്ന്ന രാജ്യം നിർമ്മിക്കുകയുണ്ടായി ഒരുപാട്ഫൈനാൻഷ്യൽ ആയിട്ട് സാമ്പത്തികമായിട്ട് ഒര് ഒരുപാട് അവര് അതിനു ചെലവാക്കിയിട്ടുണ്ട് മാത്രമല്ല ഒരു സമയത്ത് ഒരുപാട് ആളുകൾ- ജോലികളും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പാട് ആള്കൾ ട്രക്കിലൂടെ പോകുന്നതും ഈസ്റ്റേഡിയം ഉണ്ടാക്കുന്നതുമായ ഒരുപാട് വീഡിയോസ് സമൂഹമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിരുന്നുഅപ്പോ ഒരു രാജ്യം ഒരുപാട് ഫണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ടുളള അവരുടെ സ്രോതസ്സ് ഇതിന് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരു വേൾഡ് കപ്പിന് ശേഷം കിട്ട്- അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിൽ ഒരു മറുപാടിയാണ് ഞാന് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് അതായത് ഇപ്പം ഖത്തർ എന്നുള്ള ഒരുഒരു മിഡിൽ ഈസ്റ്റിൽ പെടുന്ന ഒരു കുഞ്ഞി രാജ്യം അതായത്ഒരു കോസ്റ്റൽ ഏരിയയാണ് ഒരു കടലിനോട് എന്താ പറയാ അടുത്ത് നിൽക്കുന്നഒരു ഏരിയയാണ് ഒരു രാജ്യമാണ്ഖത്തർ എന്ന് പറയുന്നത് ആ രാജ്യത്തെ കുറിച്ച് ലോകമെമ്പാടും ചർ ചെയ്യാൻ തുടങ്ങി മാത്രല്ല അവരുടെ ഒരു ടൂറിസം മേഖലാ ഒരുപാട് ആളുകൾ ഇതിലേക്ക് എന്താ പറയ്ക അട്രാക്ട് ചെയ്തു കൊണ്ട് ഈകളി കാണാൻ വേണ്ടി അവിടെ വരും ഇവരുടെ സാമ്പത്തിക മായിട്ടുള്ള സ്രോതസ്സുകൾ കൂടും മാത്രമല്ലടൂറിസം ഏരിയ ഈ ടൂറിസം സെക്ടർ എന്നുപറയുന്ന കാര്യമായിട്ടുള്ള ഇതിൻറെ ഡെവലപ്പ്- മനസ്സിലുണ്ടാവുംഉയർച്ചകൾ ഉണ്ടാവുംഅതൊക്കെയാണ് ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത്- പക്ഷെ നേരെ മറിച്ച് അഹ് അത് പിന്നെ. ഈ ഒരു വേൾഡ് കപ്പിന്റെ സിസ്റ്റത്തിലോട്ട് വരും അതായത് ത്രീ കൺട്രീസ് ത്രീ രാജ്യങ്ങൾ എന്ത് ചെയ്യണം അത് പോസ്റ്റ് ചെയ്യുക അപ്പോ എന്താ പറയാ ഈ ഒരു രാജ്യ ഇതിൻറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം മൂന്ന് രാജ്യ- രാജങ്ങൾക്കിടയിലുള്ള കോപ്പറേഷൻസ് കൂടും ഒരുപാട് സെക്യൂരിറ്റീസ് ടൂറിസം ഡെവലപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ അവർ തമ്മിൽ നടക്കും അപ്പോൾ ഡിപ്ലോമാറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു വശം എന്താ വെച്ചാൽ ഒരേ സ്ഥലത്ത് തന്നെ വേൾഡ് പോവുന്ന സമയത്ത് കളിക്കാർക്ക് പ്ലേഴ്സിന് കൂടുതൽ യാത്ര ചെയ്യാതെ തന്നെ കാര്യമായിട്ടുള്ള അവരുടെ പ്രാക്ടീസ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഇവിടെയൊക്കെ വരുമ്പോൾ ഗ്രൂപ്പ് ബേസ്ഡ ആയിട്ട് മത്സരങ്ങൾ നടക്കുകയാെന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയിൽ പ്ലേയേഴ്സിന് മറ്റു രാജ്യങ്ങളോട്ട് പോകേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വന്നേക്കാം ഓക്കെ പിന്നെ അത് മാത്രല്ല ഒറ്റ രാജ്യത്തിന് ഇ ഇത് പൊ നമ്മൾ നേരത്തെ ത കത്തർന്റെ വിഷയം പറഞ്ഞു ഒരു രാജ്യം തന്നെ ഈ ഒരു മത്സരം നടത്തി കഴിഞ്ഞാല് ഇതിന്ശേഷം അവർക്ക് കാര്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സ് കിട്ടും എന്നാൽ ഇങ്ങോട്ട് വരുമ്പോ അത് മൂന്ന് രാജ്യങ്ങളും ഈക്വലി ഷെയറെയ്ത് ഇട്ക്കുന്ന എന്താ പറയ അത് മൂന്ന് പേർക്കും തുല്യമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളായിരിക്കും എന്തായാലും സമയം ഒരുപാട് വർദ്ധിച്ചു ലെ
അതെ തീർച്ചയായും സമയം ഒരുപാട് അധികരിച്ചു നമുക്ക് ഇതിനെ പറ്റി പറയയാണെ ഒരുപാട് നമുക്ക് പറയാൻ ഒരു വിഷയം തന്നെയാണ് നമുക്ക് ഒരു ഒഴിവുപോലെ ഒരു സമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കാന്നാണ് അനക്ക് പറയാനുള്ള്
ഓക്കെ താങ്ക് യു ശരിന്നാ
താങ്ക് യു താങ്ക് യു